ഹലോ
ആഹ് കേക്കണില്ലേ
ആഹ് കേക്കുന്ന് കേക്കുന്നു
പിന്നെ ഡൽഹിയില് വേറെ എവിടൊക്കയാ പോയത്
ഡൽഹിയില് ആ സാദാ ഇപ്പ നമ്മള് കുത്തുബ് മിനാർ ഇന്ത്യാഗേറ്റ് പിന്നെ എവടാ പിന്നെ ലോട്ടസ് ടെംപിള്
റെഡ് ആ മറ്റേ റെഡ് ഫോർട്ട് അവിടെ ഉം അപ്പൊ ബഡ്ജറ്റ് എത്രായിരുന്നു നിങ്ങടെ
ഞങ്ങക്ക് ഏതാണ്ട് ഒര് ഇരിപതടുപ്പിച്ചു വന്ന്
ആഹ് പിന്നെ പതിനഞ്ച് ദിവസം ഉണ്ടല്ലോ
ആഹ് പതിനഞ്ച് ദിവസം ഉണ്ടായിരുന്നു പിന്നെ ഹോട്ടല് റൂമൊക്കെ നല്ല നല്ല ഹോട്ടല് റൂമൊക്കെ
ആ ഹോട്ടൽ റൂമ് പറഞ്ഞപ്പ ഞങ്ങടെ ഞങ്ങടെ നല്ല കോമഡിയായിർന്ന് മറ്റേ കപ്പിൾസിന്റെ റൂമ്ണ്ടാവൂലേ ആ റൂമാറ്ന്നു ഞങ്ങക്ക് ഇണ്ടായിര്ന്നത് അത് വെച്ചാ കപ്പിൾസിന്റെ റൂ റൂമാന്ന് ഞങ്ങക്ക് മനസ്സിലായത് മറ്റേ ബാ ബാത്രൂം വാഷ് റൂം നല്ല സൂപ്പറാർന്ന് അത് സിത്രു ആയിര്ന്ന് ബെ ഡ്റൂമിലോട്ട്ങ്ങന കാണാൻ പറ്റും അത്
അത് ഞങ്ങടെവടെ ആഹ് ഞങ്ങടെ ഇവടെ ഒര് ഒര് ഞങ്ങ ബോയ്സിനെങ്ങാണ്ടായിര്ന്ന് അങ്ങനോരെണ്ണം ഉണ്ടായിര്ന്നെ ഞങ്ങടെവടെ ഒര് ഒര് റൂമ്ന് അങ്ങനായിര്ന്ന്
ആണോ ഞങ്ങക്ക് എല്ലാരും ഇതന്നെയായിരുന്നു അയ്യോ നല്ല കോമഡിയാർന്ന് ഇങ്ങനെ ബാത്റൂമി കൂടെ നോക്ക്യ ബെഡ്റൂമ് കാണാൻ പറ്റും അപ്പൊ തന്നെ നമുക്ക് ആലോചിക്ക ആഹ് ആഹ് അത് കപ്പിൾസിനാന്ന് നമുക്ക് ആലോചിക്കാം.
ആഹ് ഞങ്ങള് ഓരെണ്ണ ഉണ്ടാര്ന്നെ
ഏഹ് ഞങ്ങടെ ഈ ഹോട്ടല്ള്ള എല്ലാ റൂമിലും അങ്ങനെയാണ് പിന്നെ വ്യൂ സൂപ്പറാർന്ന് ഹോട്ടലിന്നുള്ളെ
ആഹ് അത് അത് നല്ല ഈ മണാലിലൊക്കെ അത് നല്ല നമ്മള് റൂമിന്നൊക്കെള്ള വ്യൂ.
ഉം അത് മഞ്ഞ്മല കൃത്യായിട്ട് കാണാനും പ റ്റാർന്നു നല്ല രസാർന്നു അത്യാവശ്യം ഉം മഞ്ഞ് ആഹ് മറ്റേ ടോപ്പിലോല്ലെ മഞ്ഞു പോലെ കണ്ടാർന്നോ
എങ്ങനെ
അല്ല ഇങ്ങനെ ദൂരെന്ന് നോക്കുമ്പോ ഇങ്ങനെ മലേടെ ഏറ്റും ടോപ്പില് ഇങ്ങനെ മഞ്ഞ് വെള്ള കളറ് പോലെ കാണുലേ
ആഹ് അത് നമുക്ക് നല്ല അത് നമ്മള് അതൊക്കെ കണ്ട്.
ആഹ് അപ്പൊ മഞ്ഞ് മാത്രം ഉണ്ടാവാഞ്ഞതൊള്ളോ
ആഹ് നമക്ക് ഏത് കയ്യ്ല് എട്ക്കാൻ കിട്ടിലാന്ന്ള്ളതേ ഒള്ളൂ മഞ്ഞ് മലയൊക്കെ കണ്ട് കാണാൻ പറ്റുവാര്ന്നു ദൂരെള്ളത് ആഹ് അതു അല്ല പിറ്റേന്നന്നെ മഞ്ഞ് വീഴ് ച്ച്യണ്ടാർന്നു തലേന്ന് നല്ല തണ്പ്പുവായിരുന്നു പിറ്റേന്ന് മഞ്ഞ് വീഴ്ച്ച്യണ്ടായിരുന്നു. ഞങ്ങള് മഞ്ഞ് മലയൊക്കെ കണ്ടു പക്ഷെ ഞങ്ങക്ക് എട്ക്കാനൊന്നും പറ്റിയില്ല.
ഉം കയ്യിലിട്ക്കാൻ പറ്റീല
അതെ
ഉം പിന്നെ ജയ്പൂര് എങ്ങനാണ്
ചിറേ അത്യാവശ്യം നല്ലയ അയീ ജയ്പൂരൊക്കെ മറ്റേ ഏഹ് നമ്മള് ഏ കൂട്തല് ഹവ്വ മഹല് പിന്നെ എന്താ ആംബർ ഫോർട്ട് കൂടുതലും ഫോർട്ടും കാര്യങ്ങളൊക്കെയാ പക്ഷേ നമ്മളെ അത് കാണുമ്പോ ഈ പഴയ കാലത്താന്നത് ആലോയിക്കണം. ഓരോന്നൊക്കെ ചെയ്ത് വെച്ചേക്ക്‌ന്നത്
അതെ നല്ല ആർക്കിടെക്ചറൽ ഡിസൈൻസൊക്കെ സീനായിരിക്ക്യുലേ
എന്ന് വെച്ചാ ഈ ഇങ്ങനെ ചെറിയ ചെറിയ ഡിസൈൻസിങ്ങനെ ഇങ്ങനെ അതൊക്കെങ്ങനെ ചെയ്യോ എന്തോ ഇന്നത്തെ കാലത്ത്
ഓഹ് ബ്രിട്ടീഷാരല്ലേ
ആഹ് ഈ ചെറിയ ചെറീയ എന്തുമാത്ര അങ്ങനെ അങ്ങനങ്ങനെ. ഭയങ്കരായിട്ടൊക്കെ ഡിസൈനൊക്കെ ചെയ്ത് ഭയങ്കര ബു ദ്ധിമുട്ടല്ലേ അങ്ങനെയൊക്കെ പിന്നതൊക്കെ ആഹ് ആഹ് അത് ഇങ്ങനെ അതൊക്കെ കാണുമ്പത്തി പിന്നെ ആബർ ഫോ ട്ടും നല്ലെയിര്ന്നെ ഞങ്ങള് ആംബർ ഫോർട്ടിൽ പോയപ്പം മറ്റേ മഴ മഴ മഴകാ മഴ പെയ്യാൻ വേണ്ടിട്ട് മറ്റേ ഫുള്ള് ഭയങ്കര ഇരുട്ടൊക്കായിട്ട് നല്ല രു വ്യൂ ആര്ന്ന് ആബർഫോർട്ടില് ആഹ് അത് രീ ഇവരാണെങ്കി രാജാക്കന്മാര മറ്റേ ശത്രുക്കളെയ്ന്ന് രക്ഷപ്പെടാൻ ഭയങ്കര ഈ ആഹ് ഭയങ്കര ഹൈ റ്റിൽ ഈ ഭയങ്കര തൂനം ദൂരം മതില് മതി മതില് കെട്ടിട്ടുണ്ട്. ഇതിന് ചു ഇത് വച്ചാ ഇതിന് ഒരുപാട് ദൂരായിട്ട് ചുറ്റിനും ഭയങ്കര പൊ ക്കത്തില് മതില്
ഓഹ്
അതൊക്കെ കാണുമ്പ നല്ല രസാ
ഉം ഞങ്ങള് ആദ്യം ഈ മണ്ണാലീട ശരിയാവാതായ പ്പൊ ജയ്പൂര്, ആ സൈഡായ്രുന്നു പ്ലാൻ ചെയ്തെ. പിന്നെ മെല്ലെ ചൂടായിരിക്കൂലോ മാർച്ചല്ലേ ഉം ചൂടാന്ന് പറഞ്ഞപ്പ ഉം ചൂടാന്ന് പറഞ്ഞപ്പ ഞങ്ങളൊന്നു മെല്ലെ മാറ്റി. ഇച്ചിരി മണാ ലി തന്നെ തിരിച്ച് മതി തണുപ്പാക്കാന്നന്നെ വിചാരിച്ച്
ഉം ഹും ഹും ഉം ഞങ്ങള് മണാലി ക്യാൻസൽ ആവോന്നായപ്പം പിന്നെ നമ്മള് സിക്കിം നോക്കിയാലോന്ന് ഇങ്ങനെ ഇങ്ങനെ ഒരു ഇത് വന്നായ്രുന്ന്
ആഹ് സിക്കിമും എന്തോ ഒരു സ്ഥലവും ഉണ്ടല്ലോ ഇങ്ങനെന്നെ മഞ്ഞു വീഴണത്
മഞ്ഞു വീഴ്ണ ആഹ് എനിക്ക് പേരൊന്നും അറിയത്തില്ല പക്ഷെ ഞാൻ ക അയി ഫോ റീൽസിനകത്തൊക്കെ കണ്ടിട്ടുണ്ട്
കണ്ട് അതിലോട്ടും പോകാന്നൊക്കെ വിചാരിച്ചതാ പിന്നെ അവസാനം മണാലിയിലെത്തി.
എത്തി ഞങ്ങക്കും അതെ മണാലീലെത്തി ലാസ്റ്റ്
ഉം പിന്നെ ഡാർജിലിംഗ് നൈനിറ്റാൾ ആ സൈഡ് ന്ന് നോക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ റെയ് റ്റ് കൂടും ഡിസ്റ്റൻസ് കൂടുതലാണല്ലോ നമുക്ക്
ആഹ് ഞങ്ങക്ക് ഇതേ പോണൊക്കെ പോയപ്പോ ജയ്പൂര് ടച്ചെയ്ത എത്ര രൂപയാവും അല്ലെങ്കി പതിനഞ്ചെങ്ങാണ്ടായിരുന്ന് ജയ്പൂര് ടച്ചെയ്യുമ്പം പതിനെ ട്ടാവും അങ്ങനെയക്കെ ജയ്പൂരി ന്ന് കൊറേ പോണം അങ് എന്നാലും പിന്നെ എല്ലാവരും ഓക്കെ എല്ലാരും ഭയങ്കര
ആഹ് നല്ല അതെ നല്ല ഇതാന്നൊക്കൊ
നല്ല കോഡിനേഷനുള്ള കൂട്ടത്തിലാ
ഉം ഞങ്ങടെം അത്യാവശ്യം എല്ലാരും കുഴപ്പുല്ലാര്ന്ന് പിന്നെ ചൂടിന്റേം തണുപ്പിന്റേം പ്രശ്നം മാത്രം ഇടുത്തു പറഞ്
പ്പം നമ്മള് ഞങ്ങള് പ്രത്യേകിച്ച് ഞങ്ങള് ചൂടിന്ന് ഞങ്ങള് പെട്ടെന്ന് തണുപ്പിലോട്ട് പോയത് അപ്പൊ രണ്ട് മൂന്ന് പേർക്ക് പനിയൊക്കേയിട്ട് ഉം അങ്ങനെ എനിക്ക് ഭാഗ്യത്തിന് കൊഴപ്പി ല്ലായിര്ന്ന്. രണ്ട് മൂന്ന് പേർക്ക് പനിയൊ ക്കെയിട്ട് ഹോസ്പിറ്റൽലൊക്ക കൊണ്ടു പോയാര്ന്ന്
ആഹ് ഞങ്ങക്കും അതായിരുന്ന്. ഈ ഡൽഹീന്നന്നെ അങ്ങാട് പോകുമ്പ തന്നെ നമുക്ക് ആലോചി ക്ക്യാലോ. ഡൽഹീല് നല്ല ചൂടാർന്ന്. പിന്നെ മണാലി പോയപ്പോ തണ്പ്പ് കൂടുതലാര്ന്ന്. ഞങ്ങൻ പറഞ്ഞായിരുന്നല്ല. അപ്പ കഴിഞ്ഞാഴ്ച്ച ഫുള്ള് മഞ്ഞ് പെയ്ത ട്ടൽ ടണലൊക്കെ അടച്ചിട്ടേക്കാര്ന്ന് ആരുടെയോ ഭാഗ്യത്തിന് ഞങ്ങക്ക് തൊറന്ന് കിട്ടി. മഞ്ഞൊ ക്ക റോഡ് സൈഡിലോട്ട് മാറ്റി. അപ്പ അതും തണുപ്പ് അപ്പം മൈനസ് സെവൻ ഡിഗ്രി എന്തോ ഉണ്ടായിർന്ന്. നല്ലായിട്ട് പക്ഷെ പണികിട്ടിട്ട ചിലർക്ക് ഷർദി വന്ന് പിന്നെ വയറിന് പ്രശ്
ആഹ്. ഞങ്ങടവിടെ ഒരാൾടെ ഇങ്ങിന ഇങ്ങനെ ബസില് പൊയപ്പോ ഒരാളുടെ മൂക്കിന്ന് ഇങ്ങനെ ബ്ലഡ് മറ്റേ പ്രഷറിന്റെ ഇതുകൊണ്ടേ
ഉം ബ ബ ബ്ലഡ് വരും. ഞങ്ങടെം വന്നാർന്ന് പിന്ന പെ ട്ടെന്ന് ഇങ്ങനെ എന്താ പറയാ തലയുറ്റി വീഴാൻ പോയി ഒരാള്
ഓഹ്. ഞങ്ങക്ക് എന്തായാലും അങ്ങനത്തെ പ്രശ്നം ഒന്നുല്ല പിന്നെ ഭയങ്കര ഹെൽത്ത് ഇഷ്യൂ ഉള്ള ഉ ഉള്ളരു കുട്ടി ഉണ്ടായിരുന്ന് ക്ഷെ ബാഗ് അവക്ക് ഒരു പ്രശ്നൊ ഇല്ലായിര്ന്ന്
അ അതങ്ങനെയാണ് ഹെൽത്ത് ഇഷ്യൂ ഉള്ളവർക്കൊ ഒരു കുഴപ്പം ണ്ടാവില്ല നമുക്കൊക്കെണ് പണി കിട്ടുള്ളൂ
ഈ ആവക്കെന്ന് വെച്ചാൽ ഭയങ്കര ശ്വാസമുട്ടല്
ആഹ്
എപ്പോഴും ഇൻഹേലറൊക്കെ ഇൻഹേലർ ഒരു വട്ടം രണ്ടും മൂന്നും വട്ടം യൂസ് ചെയ്യുന്ന കൂട്ടത്തിലുള്ള അവള് അപ്പൊ പക്ഷെ അവക്ക് ഒരു പ്രശ്നല്ല ഞ- ഞങ്ങള് ഞങ്ങക്ക് എല്ലാവർക്കും പേടിയായിരുന്നു അവളടെ ഒരു കാര്യത്തിൽ
ഉം ഞങ്ങടെ ക്ലാസ്സില് അങ്ങനത്തെ കൊച്ചുണ്ടായിരുന്നു പക്ഷെ അവള് വന്നില്ല പേടികൊണ്ട്
പേടിക്കാത്തവരെ അവിടെ കെടന്ന് ഒരുത്തയാണെങ്കിൽ വേറെച്ച് യൊ - ഇങ്ങനെ ഇ അവള ഇങ്ങനെ ഈ നമ്മള് ട്രാവലറിൽല്ലേ പോന്നേ പോണെ അയ്യോ ശ്വാസം കിട്ടൊ ശ്വാസം കിട്ടൊ എനിക്ക് അവിടെ ചെന്നാ ശ്വാസം കിട്ടൊ
ആയേ
ആ എന്ന വെച്ചാൽ ടെൻഷൻ
ഉം ഉം
ടെൻഷൻ കാരണം വയ്യാതായത് അവള് മലയാള മ- ടിലോന്നും കേറി വന്നില്ല താഴെ ഇരുന്നേള്ളൂ
ആശോടാ പക്ഷെ ഇങ്ങനത്തൊക്കെ സാഹര്യങ്ങള് കേറില്ലേൽ വൺസ് ഇൻ എ ലൈഫ് ടൈം ഉഫ്
ഭയങ്കര റിഗ്രറ്റവും
ആ നന്നായിട്ട്റിഗ്രേറ്റ്ടിക്കു അതാണ് ഞങ്ങള്ൾ മലയുടെ മോളിലോ മഞ്ഞുണ്ടായിട്ട് മഞ്ഞഞ് മറ്റ മുട്ടുകാല വര മുങ്ങിപ്പോയന്നേ നല്ല രസ നാടാ കാണുമ്പാടാണല്ലോ മഞ്ഞത്തക്കുടി
ആ ആണ് ആണ് ഉം
ഉ ഭയങ്കര പണിയാ പക്ഷെ ഞങ്ങള് മുകളിൽ കയറി അവിടെ ഒരു കുഞ്ഞു വെള്ളച്ചാട്ടം പോലെ ഉണ്ടായിരുന്നു അതെനിക്ക് തോന്നണ മഞ്ഞ് മാറിക്കഴിയുമ്പോ നല്ല വല്യ വെള്ളച്ചാട്ടം ആരിക്കും ഇപ്പൊ മഞ്ഞായോണ്ട് കുഞ്ഞി രസ- ഉ ഇത് ഏറ്റവും മുകളിലറന്നട്ടെ ഞങ്ങൾ നന്നായിട്ട് മുകളളിലൊക്കെ കയറി പിന്നെ ആ മുകളിൽ ച് മലയാളികള് അയ്യോ എവിടെ പോയാലും മലയാളികള് വേറെ കോളേജിൽ നിന്ന് വന്നതാ തോന്നണ
ആ ഞങ്ങളൾ എപ്പോഴും വേറെ കോളേജിലെ ആൾക്കാരുണ്ടായിരുന്നു ട്രെയിനിലും ഉണ്ടായിരുന്നു വേറെ കോളേജിലെ പിള്ളേര് ഉ ഞങ്ങയപ്പോ ഉണ്ടായിരുന്നു തിരിച്ച വന്നപ്പോഴും ഉണ്ടായിരുന്നു
ആണ്ല്ലേ ഞങ്ങള് പ്പൊ ആ മഞ്ഞിന്റെ ഏറ്റവും മള്ളിൽ ചെന്നപ്പോ അവരായിട്ടൊക്കെ എന്ത കമ്പനിയായി ട്ട അവർക്ക് ഫോട്ടോ എടുത്ത കൊടുത്ത് അവര് ഞങ്ങൾക്ക് ഫോട്ടോ എടുത്ത്തന്ന് പിന്നെ മലയാളികളെ കണ്ടാ നമ്മ വിടൂലല്ലോ പിന്നെ ഒരു അത്ഭുതം കണ്ടന്ന് വെച്ചാ ഒരു എനിക്കത നോർത്ത് ഇന്ത്യക്കാരാണ് അവിടെ താമസിക്കുന്നതാണന്ന അറിയില്ല പുള്ളി ക്കാരി ഒരു കുഞ്ഞന് നിക്കറും ടോപ്പിട്ടൊണ്ട് വന്നേക്കണ് ഞാനാണെങ്കില് എത്ര ലേയറ് ഡ്രസ്സൊക്കെ ഇട്ടാണ്ക്കളന്ന്റിയോ തളപ്പാ ആഹ് എല്ലാ ലട്ട്
ഉം
അത് പിന്നെ വേറൊരു പണി കിട്ടി പോയി ഞങ്ങക്ക് ഞങ്ങളെ ഗ്ലൗസ് ട്രാവലറിന്റെ അകത്ത് അങ്ങോട്ട വെച്ചുകോണ്ട് ഇറങ്ങി
ആഹ് ബെസ്റ്റ് എനിക്കിവിടെ ആ മഞ്ഞൊഴിച്ച് മഞ്ഞ് നമ്മള് നിക്കുന്നിടത്ത് മഞ്ഞ ഇില്ലഞ്ഞിട്ടന്ന എൻറെ കൈ്യൊക്ക് കൈ താന്നട്ട് എന്നാ വെച്ചാ ഭയങ്കരയിട്ട് തണുത്തു എനിക്ക് അനക്കാൻ വയ്യാത്ത രീതിയിലായിപോയി ആ ആ ആ ഒരു സമയത്ത പോലും എനിക്ക് അങ്ങനെ അതായി
ഉം ഞങ്ങളടെ പിന്നെ ഇനി ഒന്നും ചെയ്യാൻ പാത്ത അവസ്ഥയായിപ്പോയി എാ വെച്ചാൽ ഞങ്ങൾ ഓൾറെഡി സി - ലൈൻ കയറി അപ്പറത്തോട്ട എത്തി സിപ് ലൈൻ കേറണമായിരുന്നു ആഹ് മലയിലോട്ട് എത്തണം ആഹ് മലൽ ക എന്താ ചെടയില് വെള്ളമാണ്
ഞങ്ങള് സിപ്പ് ലൈനിൽ കേറി പക്ഷെ കേറി പ്പറത്ത് പോയി മലയിട മല മലട മുകളിലല്ല മറ്റേ പോകുന്ന വഴി ട്ട അവിടുന്ന് സിപ്ലൈനി കേറിത് താഴെ ഇതുണ്ട് വെള്ളണ്ട് സിപ്ലൈനി കേറി അപ്പുറത്തെത്തി പിന്നെ അപ്പുറത്ത് നിന്ന് തിരിച്ച് വന്ന് അന്നേരം തന്നെ
ആഹ് ഞങ്ങള് അവിടന്നൊക്കെ കേറി നടന്ന് അപ്പ ആണ് ആ കൊച്ച് ആ നിക്കറും ടോപ്പും ഒക്കെയിട്ട് ഇങ്ങനെ നിക്കണേ ഞങ്ങളെല്ലാരും ഇങ്ങനെ നോക്കി ഇവർക്ക് നി ചെലപ്പോ ചെലവർക്കൊക്കെ ഭയങ്കര അഡാപ്റ്റ് ആയിട്ട്ണ്ടാവൂലോ തണുപ്പ് ഉം എപ്പോഴും മഞ്ഞവർക്കൊക്കെ കൊഴപ്പുണ്ടാവൂല്ലാർന്ന് നമ്മക്കൊക്കെ പണികിട്ടും.
ഞങ്ങള് ഇ പാ പക്ഷെ ഞങ്ങള് ഞങ്ങള് മേല് സിപ്ലൈൻ ഉണ്ടായി അപ്പൊ എന്തോ സിപ്ലൈന്റെ റേറ്റ് കൂടുതലാന്നോ അവിടെ റേറ്റ് കൊറഞ്ഞടം ഉണ്ടെന്നും പറഞ്ഞ് ഞങ്ങടെ ആഹ് കോർഡിനേറ്റർ കൊണ്ടുവന്നത് ഇവിടെ എത്ര മുന്നൂറ്റി എത്രയങ്ങാണ്ട ഒരാക്ക്
ആഹ് ഞങ്ങക്ക് കോഡിനേ റ് പറഞ്ഞ് കൊറച്ച് ഇരുന്നൂറ്റി എന്തോ ആക്കി തന്ന്.
ആഹ് ഞങ്ങക്ക് ഇവിടെ താഴന്ന് അങ്ങ് വരെ പോയി എന്നാ മലയുടെ മോളിൽന്നല്ല പോയത്
ആഹ് അല്ല ഞങ്ങളും താഴേന്നാണ് അപ്പുറത്തോട്ട് കടന്നെ താഴെ റോഡ് സൈഡിന്ന് മഞ്ഞുമല
അപ്പറത്ത് മലയല്ലാര്ന്ന് അത് അത് ഒരു ഒര് നെര ഒര് നെരപ്പായ അങ്ങനെ അങ്ങ് മലയല്ലായിരുന്നു
ആണല്ലേ ഞങ്ങള് നേരെ മലയിലോട്ടാ പോയത്. പക്ഷെ നല്ലരസർന്ന് പിന്നെ ക ഈ കോർഡിനേറ്ററിനെ കൊണ്ട് കൊറെ ഉപയോഗങ്ങളുണ്ടായി ഇങ്ങനെ റേ പിന്നൊക്കെ കാര്യത്തില് പുള്ളി ഭയങ്കരമായിട്ട് കൊറച്ച് തന്ന്.
പിന്നെ അതുപോലെ അവർക്ക് റേറ്റ് കുറഞ്ഞതൊക്കെ അറിയേം ചെയ്യാം
ഉം അല്ല നന്നായിട്ട് സംസാരിച്ച് കൊറയ്ക്കും. ട്ടോ നമ്മളിങ്ങനെ നോക്കിക്കും ആ ന്നെ ആഹ് പിന്നെ നല്ല രസറ്ന്ന് ട്രിപ്പൊക്കെ അതൊരുമെമ്മറി അറിയാമോളെ അപ്പൊ വീണ്ടും ഇങ്ങനെ മിസ് ചെയ്യണ്.
ആഹ് ഞങ്ങള് ഇങ്ങനെ ഫെയർവെല്ലിന് ഞങ്ങൾക്ക് ഇയടക്ക് ഫെയർവെല്ല് ഒണ്ടായിര്ന്ന് അതിന്പ്പോ ഇങ്ങനെ വീഡിയോസക്കെ കണ്ടപ്പോഴത്തേനും
അയ്യോ ഞങ്ങടെ വഞ്ഞള്ളൂ ഇപ്പൊ ജൂലൈല് വരുള്ളൂ അയ്യോ ക്കര
ക്ക് വെള്ളിയാഴ്ചയായിരുന്ന്
ആഹ്.. ഞങ്ങള് ഓൾറെഡി ഇതിന് മുമ്പ് ഒരു ട്രിപ്പ് പോയാർന്ന് ഒരു ലൈക്ക് ഒരു വാമപ് ട്രിപ്പ്ന്ന് എന്ന എന്ന രീതിയില അത് സെപ്റ്റംബറിലാ പോയത് ഇവിടെ കൊള ളുക്കുമലയില് കൊളുക്കുമലയില് ഒരു ദിവസം സ്റ്റേ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ സൺറൈസ് നല്ല രസാർന്ന് കേട്ടാ അത് അത് ഇതിനേക്കാളും പൊളിയാർന്നുന്ന് പറയാ ആഹ് ജീപ്പില് ട്രക്കിങ് ഉണ്ടല്ലോ എന്റെ പൊന്നെ എന്ത് രസാർന്ന് ലൈക് നല്ല പൊളിയാർന്നാ ആ ഒരു ട്രക്കിംഗങ് അതാ വെളുപ്പാകാലത്ത് മൂന്നരക്ക് നാല് മണിക്ക് എണീറ്റാണല്ലോ പോണത്
ഉമ്മ്മ്മ്മ്മ്.. ഞാൻ ഇതൊവരെക്കും പോയിട്ടില്ല കൊളുക്കുമലയിയില്.
ഉം ഞാനുംഫസ് ഫസ്റ്റ് ടൈമാന്ന് നമുക്ക് ഇങ്ങനെ റീലില് കണ്ട് ഞങ്ങളിങ്ങനെ എല്ലാവാരും കൂടി പ്ലാൻ ചെയ്ത് പോയതാ അപ്പോഴും മിസ്സ് സപ്പോർട്ടാർന്ന് അതെനിക്കത് ബോർഡറില്ലേ തമിഴ്നാട് കേരള ബോർഡറിന്റെ അവിടെയാണ്. ഏകദേശം തമിഴ്ന മല തമിഴ്നാട്ടിലാണ്. പിന്നെ നമ്മള് സ്റ്റേ ചെയ്യണത് സൂര്യനെല്ലിയിലാ സൂര്യനെിലിയില് സ്റ്റേ ചെയ്തിട്ട് മലയിലോട്ട് വെളു പിന്നെ ട്രക്കിങ്ങ് ഓവും
ഉം ഉം ഞങ്ങക്കൊന്നും വല്ല്യ ദൂരം